ഏ ഹ് ഓ കേക്കുന്നണ്ട്
ആഹ്
ഉം പിന്നെ വീട്ടിന്റെ അടുത്തൊക്കെ അയൽവാസികളൊക്കെ ഉണ്ടോ
അയൽവാസികൾ ഇഷ്ടണ്ട് ഇഷ്ടംപോലെയുണ്ട്
ആഹ് ഹ അവരൊക്കെ ആയിട്ട് എങ്ങന നന്ന
ആഹ് നല്ലതാ എല്ലാരും നല്ല കൊഴ്പ്പുല്ല
ആഹ് ആഹ് പിന്നെ മക്കള് വൈകീട്ട് വന്നാ കളിക്കാനൊക്കെ പോവോ
ആഹ് മോന് പോകും ഫുട്ബോൾ കളിക്കാൻ പോകും അടുത്ത് ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോവും
ആഹ് ആഹ് ആഹ് അയ്ശരി
മോള് പിന്നെ എവിടേം പോവുല പിന്നെ താഴെ തറവാടുണ്ട് അവിടെ പോവും പിന്നെ അങ്ങനെ
ഉം ഉം തറവാട് അടുത്ത് തന്നെ ഉണ്ട് ല്ലേ
ആഹ് തറവാട് എടുത്ത്ണ്ട്
ആഹ് അവടെ ഉമ്മിം ഇപ്പ്യ
ആഹ് ഉമ്മേം ഇപ്പേം അനിയത്തിയുണ്ട്
ആഹ് ആഹ്
ഉം
ഉം നിങ്ങളെ വീടല്ലേ ഭർത്താവിന്റെ വീട് തറവാടോ
എന്റെ വീടിന്റെ അടുക്കയാണ് വീടെടുത്തത്
ആഹ് ആഹ് ആഹ് അയ്ശരി
ഇണ്ട് എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ വീട് എടുത്ത്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഉണ്ടെങ്കിൽ സുഖല്ലേ സ്ഥലത്തിന് വേറെ പൈസ വേണ്ടല്ലോ
വേണ്ട വേണ്ട അത് ആണ് ആഹ് ഹലോ കുഴപ്പോല്ലാതെ ചെയ്തേ
ആഹ് ആഹ് ആഹ് മേലിം താഴെയൊക്കെ ഉള്ള വിടാ
മേലെ ഒരു റൂം എടുത്ത്ണ് പിന്നെ എടുത്തില്ല
ആഹ് ആഹ് ആഹ്
പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാന്നെച്ച്
ആഹ് ആഹ് ഭർത്താവ് എന്താ ചെയ്യുന്നെ
ഭർത്താവിന് ഇതന്നെ കോൺഡ്ര ഈ കോൺട്രക്ടറ് ഇത് വീടിന്റെല്ല
ആഹ് അത് ശരി അപ്പം പിന്നെ നിങ്ങളെ പണികളൊക്കെ മുപ്പര് തന്നെ ചെയ്തിണ്ടാവുല്ലേ
ആഹ് വാർപ്പും വാർപ്പ് മെയിൻ ആയിട്ട് പിന്നെ ഇന്നലെ കല്ല് ഇപ്പം അങ്ങനെ കല്ലിന്റെ ചെയ്യുന്നില്ല
ആഹ് ആഹ് ആഹ് അയ്ശരി
ഉം
പിന്ന നിങ്ങെളെന്തേയും ജോലി ചെയ്യുന്നുണ്ടോ?
ഇല്ല ഇല്ല ഞാനും അങ്ങനെ പൊറത്തു പോയിട്ടൊന്നും ചെയ്തിട്ടില്ല ഇതേപോലെ ഓൺലൈല് പിന്നെ ട്യൂഷനല്ല ഇതേപോലെ പ്രമോട്ടിങ് വർക്കില്ലേ ആഹ് അത് ചെയ്തിട്ടുണ്ടാര്ന്ന് ഇപ്പല്ല ഇപ്പനി ഒരീ. കമ്പനിയില് ടെലികോളറിങ് ജോബില് വർ ജോയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ആയിന്നില്ല.
ആഹ് ആഹ് അതെങ്ങനാ വീട്ടിന്ന് ചെയ്യാനാ
ആ വീട്ടിന്ന് കോൾ ചെയ്യ്‌
ആഹ് എത്ര സമയം
അങ്ങനെ ഈ കസ്റ്റമർ കെയർ ഒന്നും പോലെ
ആഹ് അതന്നെ എത്ര സമയാ വർക്കെയുണ്
സമയം അങ്ങനെ ഇല്ല നമ്മളെ ടൈമ് അനുസരിച്ച് രാവിലെ ആ ഒര് എട്ട് മുതൽ സ്റ്റാർട്ടായി രാത്രി എട്ട് വരെ ടൈമുണ്ട് അപ്പോ അതിൻറെ ഉള്ളില് ആഹ് നമ്മളെ ടൈമിനനുസരിച്ചിട്ട് കസ്റ്റമർ കെറെന്ന പോലെ
ആഹ് അഹ് ആഹ് ആഹ് അങ്ങനത്തന്നാണോ? നല്ലോം നോക്കണെ പ്പം പലേ ആപ്പും ണ്ടെ
അല്ലയ് ഇത് നമക്ക് ഓൺലൈൻല് ഓഫ്‌ലൈനെല്ലാം മീറ്റിംങ്ങെല്ലാം ള്ളതാ
ആഹ് ആഹ് ആഹ് ശരി
മാസ്ത്തില് പോയിട്ട് നമ്മള് മീറ്റിംഗ് അറ്റ്‌ അറ്റൻഡ് ചെയ്യണം നേരിട്ട് ആ ഓഫീസ് പോയിട്ട്
ആഹ് ആഹ്.
ആഹ് അതോണ്ടിപ്പൊ ജെനുവ്നാണ്ന്ന് വിചാരിക്കുന്ന്. നമ്മളെല്ലാ കാണുന്നും കേക്കുന്നുണ്ടല്ലോ. അനക്ക് പോവാൻ പറ്റിയില്ല ബാക്കിയുള്ളവരെല്ലം പോയിന് ഞാ ഇപ്പം. പ്രഗ്നന്റാ അതുകൊണ്ട് പോയിട്ടില്ല.
ആ ആ ആ അശെരി എത്ര സമയ് എത്ര മണിക്കൂറാ വർക്ക് യ്യേണ്ട്യേ
വർക്ക് അങ്ങനെ കൃത്യായ്ട്ട് പറയുന്നില്ല രാത്രി എട്ട് മണിക്കുള്ളില്. കംപ്ലീറ്റ് അങ്ങനാ
ആഹ് ആഹ് ആഹ് അപ്പൊ എട്ട് മണിവരെ ഓൺലൈനായിട്ട് നിക്കണം രാത്രി വരെ
ഇത് നമ്മക്ക് ഒഴിവള് അനുസരിച്ചിട്ട് നമ്മ്ക്ക് ആഹ് കോള് തീർന്നപ്പോ കോള് നമ്മൾക്ക് ഇങ്ങോട്ട് കോള് വരുന്നെന് അറ്റൻഡ് ചെയ്യാം പിന്നെ നമ്മൾ അങ്ങോട്ട് കോള് എൻക്വയറി ഉണ്ടാവൂല്ലേ അപ്പൊ അതിന് വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്ക അത്രേയുള്ളു.
ആഹ് ആഹ് അഹ് ആഹ് അത് ശരി നിങ്ങള്ങ്ങനാ വിദ്യാഭ്യാസൊക്കെ?
വിദ്യാഭ്യാസം ആഹ് പ്ലസ്സ് വണ്ണ് വരേ പോയിട്ടുള്ളൂ. ആഹ് മെ മെരത്തെക്കാലെ കെട്ടിച്ച് വിട്ടിയതെ
ശരി ഹെ ഹെ ഹെ ഉം എല ഇപ്പൊ ഓൺലൈ ലെ. കമ്പ്യൂ ഫോണിലന്നെ പലേതും കാണലുണ്ട് പക്ഷെ ഓരോന്ന് തട്ടിപ്പും ആ കാര്യങ്ങളും ക്കണ്ടാവു ന്നുള്ള ടെൻഷനതും. ആഹ് ഇത് കൂടള്ള കൂട്ടുകാർ ചെയ്തിട്ട് നിങ്ങളെ നിങ്ങളെ പറഞ്ഞതാ
അവര് നമ്മളെല്ലാം പ്പൊ ഇതായനേ ഉള്ളു തുടങ്ങി ജോയിൻ ആയി ചെയ്തനേ ഉള്ളു
ആഹ് ആഹ് ആഹ്.
ഉം സ്റ്റാർട്ട് ഈ മന്ത് സ്റ്റാർട്ടാകുന്ന് പറഞ്ഞിട്ടുണ്ട് മ് ഓൺലൈനിലുട്ട് പൊറ ക്ക്പോയിട്ട് ചെയ്യാനൊന്നും പറ്റൂല്ല അതുകൊണ്ട് ഓൺലൈനിലൂട്ടെന്തെങ്കു വർക്ക്ണ്ടോ നോക്കിട്ടങ്ങനെ ചെയ്യ്ന്നെ.
ആഹ് ആഹ് ആഹ് ശരി
ഉം നിങ്ങള് വേർ പൊർത്ത് വർക്കെയ്തിട്ടുണ്ടോ?
ഇല്ല ല്ല ആഗ്രഹണ്ട് പക്ഷെ കഴിയിഞ്ഞില്ല
ആഹ് ആഹ് നിങ്ങള് എങ്ങനെ പട് എത്ര പഠിച്ചിന്?
ഞാന് പി ജി എ കഴിഞ്ഞ.
ഓഹ് ആണോ
ഉം
ആ ഇപ്പെങ്ങനെ ക്ലാസ് സ്കൂൾ ട്യൂഷനാ ട്ക്കുന്നേ മദർസ്സ ട്യൂഷനാ ഹയർസെക്കണ്ടറി ഡിവിഷനാ.
ഉം
ആഹ് ആഹ് എല്ലാ വിഷയെടുകും
ഓഹ് പക്ഷെ എനിക്കിപ്പം ഒരു വിഷയ രണ്ട് വിഷയത്തിനാണ് വന്നത്.
ആഹ് ആഹ്. ഇ ഇ. ആഹ്
ഉം അപ്പം പിന്ന ആഹ് ആഹ് കുട്ടീന ആഹ് ഒരു സബ്ജെക്ട് ആ രണ്ട് സബ്ജെക്ടിനാന്ക്ക് കിട്ടിയത് അപ്പൊ അതെടുത്തു കൊടുക്കാന്ന് വിചാരിച്ചു
കമ്പനീന്റെ കീഴിൽ ചെയ്ന്നാ
അല്ലല്ല ഞാൻ അങ്ങനെ ചെയ്ത് ഞാ ത്രീലെൻസായിട്ട് ചെയ്തെ ആ അതെന്നെ ആഹ് ആഹ്
ആഹ് നല്ലെന്നെ ഉം.
അപ്പ നമ്മക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവരിക്ക് പറഞ് പകർന്ന് കൊടുക്കാല്ലോന്ന് വിചാരിച്ചിട്ട് എന്നാ എനിക്കിങ്ങനെ ഒരു ആഹ് ഒരുത് ഏ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോന്ന്ള്ള ആഹ്‌ഒര്ത് ഉണ്ടാവേയില്ല.
ആഹ്‌ ഫ്രീ ആഹ്‌ രാവിലെ മോനെണീക്കുന്നതിന് മുൻപ് ക്ലാസ് ട്ക്കലായിരിക്കുല്ലേ
ആഹ് എല്ലാണ്ട് നടക്കൂലല്ലോ
ആഹ് നല്ലകാര്യല്ലേ? ഉം
പിന്നെ ഞാൻ കൊറച്ച് നേര്ത്തെ എണീക്കണം പിന്നെ മക്കക്ക് പോവാ മോക്ക് പോവാന്ള്ളേനോടല്ലെ ൻ.
ഫുഡ് കൊണ്ടു പോണം ഹലോ. റേഞ്ച് പോയോ? ഹലോ കേക്ക്ന്നുണ്ടോ? റേയിഞ്ച് പോയിതോ നിങ്ങളത്?